പറ എന്തുണ്ട് വിശേഷം എന്തോ മഴയ ഒക്ക ആയിട്ട് പോന്നു ഇന്ന് മഴയൊന്നുല്ല ഇത്രയും ദിവസം മഴയായിരുന്നു ഒന്നെറങ്ങുമ്പോ രാവിലെ പോകുമ്പോ മഴ അവിടെ മഴയൊന്നും ഇല്ലേ
ഇന്ന് മഴയൊന്നും പെയ്തില്ല ഇതുവരെ ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് ഇതുവരെ മഴയില്ലായിരുന്നു
ആഹ് അപ്പോ രാവിലെ ഞാൻ പോകാൻ നേരത്ത് നനഞ്ഞൊണ്ടാ ഞാൻ പോയത് ഇവിടുന്ന് എറങ്ങിയപ്പോ കൊഴപ്പൊന്നുല്ല കൊറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് മഴയായി പിന്നെ അങ്ങനങ് പോയി ഇപ്പൊ പക്ഷെ കൊഴപ്പമൊന്നുല്ല ഇപ്പോ വളരെ തെളിഞ്ഞികിടക്കുന്നു ഇപ്പൊ ഇന്ന് അന്തരീക്ഷം കൊഴപ്പൊന്നുമില്ലായിരുന്നല്ലേ
ആഹ് ആഹ് ആഹ് നിത്യേ കാണാറുണ്ടോ
ഇല്ല ഇല്ല കുറെ കാലവായി ഇപ്പോ ഏതാണ്ട് ഒരുമാസത്തി കൂടുതലായി ഉം എവിടെ സമയം
ആഹ് ഇന്ന് കൊറെേ ഫോട്ടോസ് ഒക്കെ ഇട്ടേക്കുന്ന് കണ്ട് അവരുടേ ഏതോ സ്റ്റാഫിന്റെ ഇപ്പൊ ഇത്തിരിയുടെ വണ്ണൊക്കെ വച്ചെന്ന് തോന്ന്ന്ന് എനിക്ക് തോന്ന്
അത് പറയുമ്പോ ഇഷ്ടപ്പെടത്തില്ല
അല്ല ഞാ അങ്ങനല്ല ഞാ എനിക് അങ്ങനല്ല എനിക് ഒരാള് ആത്മീ സാധാരണ പെണ്ണുങ്ങ പെൺ സാധാരണ ലേഡീസ് സിനാണെങ്കി മറ്റൊരു ലേഡീസിനെ ഇതാക്കി പറയുന്നത് ഇഷ്ടവല്ല എനിക്ക അങ്ങനല്ല ഞാ സൗന്ദര്യം ഉണ്ടെങ്കി ഞാൻ സൗന്ദര്യം ഉണ്ടെന്ന് തന്നെ മുഖത്ത് നോക്കി തന്നെ പറയും സുന്ദരിയാണെന്ന് അല്ല അത ആരായാലും അത് അതങ്ങനെ അങ്ങനെ അതങ്ങനെ വേണോല്ലോ നമുക്ക് മറ്റൊരാൾ നമു ന്നാവുന്നതിലും മറ്റൊരാൾ നന്നായിട്ട് ഞാനത് അവരുടെ മുഖത്ത് നോക്കി തന്നെത അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട് സാധാരണ ആ നമ്മ ഞാനൊരു മ മറ്റരാളുടെ ഭാര്യ അല്ല ഇഷ്ടപ്പെടുകയാണ് ഞാൻ പറയും സുന്ദരിയാണ് അല്ലെ നല്ല ഭംഗിയുണ്ട് സാരി ഉടുത്ത കൊള്ളാായിരുന്നു
അത അതരു കോമൺ ഫാക്ട് എന്താന്ന്റിയോ ഒരു ലേഡീസിന് ഒരു ലേഡിക്ക് വേറെ ലേഡി അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ പത്ത് മുപ്പത് ശതമാനം പേര് മുപ്പത് ശതമാനം പേര് അങ്ങീരിക്കും ബാക്കി എഴുപത് ശതമാനം അങ്ങീരിക്കത്തില്ല
വേറെ കാര്യംണ്ട് എല്ലാരും ഒരേപോലൊണോ
അതാ മുപ്പത് ശതമാനംന്ന് പറഞ്ഞ മുപ്പത് ഇരുപത് ശതമാനം വരില്ല എണ്ണാവ ചപ്പോരു അല്ല അല്ല അത ഒരിക്കലും ആവത്തില്ലല്ലോ അല്ല അതല്ല ഞാൻ പറഞ്ഞ അ
ഇച്ചിരൂടെ ഒന്ന് സൗണ്ട് ഇനി ക്ലിയർ ആവുന്നില്ല ട്ടോ
നമ്മുടെ കാഴ്ചപ്പാട അനുസരിച്ച് നമ്മള് ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ ഇപ്പൊ കേൾക്കുന്നോ നമ്മുടെ കാഴ്ചപ്പാടനുസ കാഴ്ചപ്പാട അനുസരിച്ച് വെവ്വേറെ വ്യത്യസ്തമാണെങ്കിൽ പോലും ചിലര് അത് അംഗീകരിക്കാൻ തയ്യാറാവുനില്ല
ആ ഇപ്പൊ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നത് വേറൊരാക്ക് സൗന്ദര്യം ഉണ്ടാണം തോന്നുനുണ്ട് തോന്നാറില്ല നമ്മുടെ മനസ്സില് ഇപ്പൊ ആ ഒരു നല്ല ഒരു ചെടിയാ അല്ലേ പൂവോ കാണുമ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടും മറ്റൊരാടെ കണ്ണിൽ അതിന് ഒരു യാതൊരു വിലയും കാണത്തില്ല അങ്ങനെ
ഏ ആ അല്ല യഥാർത്ഥത്തിലെ യഥാർത്ഥ യഥാർത്ഥത്തില് എന്താണ് സൗന്ദര്യം യഥാർത്ഥത്തി കാഴ്ചയിലാന്നോ ലു ലുക്കിൽ ലുക്കിലാണോ അതോ വേറാന്നോ അതല്ല ആ അല്ല കറക്റ്റ് അതെ അപ്പൊ പക്ഷെ ഈ കേസിൽ ആ തുളയില്ലെന്ന് ഇല്ലിയോ തൊള ഇതിനകത്തെ മെയിൻ ഫാക്ട്
അങ്ങനെയാണ് പറയുന്നത് അതുപോലെയാണ് ആഴ ഒന്ന് ഇത് പണ്ടാരോ പണ്ടാരോ എനിക്കറിയത്തില്ല ആരോ പറഞ്ഞിട്ടുണ്ട് റിയൽ ബ്യൂട്ടിഈസ് നോട്ട് ഇൻ ഡ്രസ്സ് ക്യാരക്ടർ ആ എന്തുവാ ഡ്രസ്സ് പിന്നെന്തുവാ അങ്ങനെ ഒന്നും അല്ല യഥാർത്ഥത്തിൽ അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ സൗ സ്വഭാവമാണ്
സ്വഭാവം ക്യാരക്ടറ് അപ്പം ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല ക്യാരക്ടറാണോ പക്ഷെ നമുക്ക് അതെങ്ങനെ അറിയാൻ പറ്റും ഒരിക്കലും അറിയാൻ പറ്റു പക്ഷെ പക്ഷെ നമുക്ക് അത് അറിയാൻ പറ്റത്തില്ലല്ലോ എങ്ങനെ അറിയാൻ പറ്റും ആരേ അറിയാൻ പറ്റും നമുക്ക് ആരെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും
എന്നാലും നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോ ആ വ്യക്തിയെ കാണുമ്പോ നമുക്ക് ആ ഒരു ഒരു ഒരു എന്തുവാ അതിനു പറയുന്നെ പലരുടെയും പല ഇതാണ് പക്ഷെ ഒരാക്ക് ഒരു ഇത് കാണുമ്പോ അയാളെ ഒരു ഇഷ്ടം തോന്നുവാന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഇഷ്ടം ഇപ്പം വേറൊരാൾക്ക് തോന്നണമെന്നില്ല നമ്മുടെ കണ്ണി അവര് നല്ല സൗന്ദര്യം ഉള്ളവരായിരിക്കും പക്ഷെ വേറൊരാളെ നോക്കുമ്പോ അവർക്ക് ഹേ അതിന് സൗന്ദര്യം ഇല്ലാന്ന് അങ്ങനെ പക്ഷെ നമ്മ ഞാനൊരു വ്യക്തിയെ കാണുമ്പോ അയാക്ക് സൗന്ദര്യം ഉണ്ടെന്നുണ്ടെങ്കി ഞാൻ പറയും നല്ല ഭംഗി ആയിട്ടുണ്ട് അല്ല ഇന്ന് വന്ന് സൗ ഉടുത്ത സാരി ഭംഗി നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുടു ത്തത് ഭംഗിയായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്കിഷ്ടവാ അങ്ങനെ പറയുന്നത്
ഓരോത്തർക് ഓരോ ഇതുണ്ടല്ലോ ഒന്ന് അവര് ആ ഒരു ലുക്ക് വൈസായിരിക്കത്തൊള്ളൂ എന്താ റേഞ്ചില്ലാരിക്കും അതാരിക്കും റേഞ്ചിൽ രിക്കും
എനിക്ക് റേഞ്ച് ഉണ്ട്
അപ്പൊ എന്റെ റേഞ്ച് കുറവാന്നോ നോക്കട്ടെ ഞാനെ സെക്കന്റ്‌ ഒരു സെക്കന്റ്‌ ആ കട്ട്‌ ചെയ്യണ്ട കട്ട്‌ ചെയ്യണ്ട കട്ട്‌ ചെയ്യണ്ട കട്ട്‌ ചെയ്യണ്ട കട്ട്‌ ചെയ്യണ്ട കട്ട്‌ ചെയ്യണ്ട ഇപ്പഴോ ആഹ് ആഹ് എന്നാ ഞാനിത് കഴി
കണ്ടിട്ട് പറഞ്ഞെ ഇപ്പം ഉം സത്യത്തിലെ ഇച്ചിരി വണ്ണം വച്ചതുപോലെ തോന്നി എന്നാലും
എനിക്കറിയത്തില്ല ഞാന് പക്ഷെ ആ ഫോട്ടോ ഇപ്പഴാണ് ഞാൻ സാരിയായി ബാക്കിയെല്ലാം കാണുമ്പോഴെല്ലാം ചുരിദാറാണ്
ഇപ്പൊ സംസാരിക്കുമ്പോ സൗണ്ട് കുറവാണ് കേട്ടോ
ആന്നോ ഓളിയോ ഓ ഓളി കുറേന്നല്ല ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമാണ് റിയ്ഞ്ചിന്റെ പ്രേശ്നവ ഇപ്പ കേക്കുന്നുണ്ടോ ഹലോ ഇപ്പൊ കേക്കുന്നോ ആ എന്നാ ഫോൺ മാറ്റന്ന കൊണ്ടായിരിക്കും ഇപ്പപ്പൊ ല്ലോ ഇപ്പൊ ഓക്കൊയാണല്ലോ ആ അല്ല ഇതിനകത്ത് കേസ് എന്താ പറ ഞാൻ അയാളെ കണ്ടിട്ട് അയാളെ കാണുമ്പോഴ എല്ലാം ചുരിദാർ ഇട്ടോണ്ട കാണാറ് കാര്യം സാരി സര്യേല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സൈറ്റ് സൈറ്റ് അപ്പാ ഗ്യു
ഞാ ഇന്ന് കുറേ മെസേജ്ട്ട് ഒന്നും കണ്ടിട്ടില്ല. ഇ തിരക്കായിരുന്നായിരിക്കും മോൾടെ കാര്യം എക്സ് ഇതിന്റെ അഡ്മിഷന്റെ കാര്യ
ആ അതെക്കെട്ടെ ഇന്നല്ലെ ആഓ ഷയ അം മോ മോന്റെ വി ക്ഷ അപേക്ഷിച്ചോ?
കൊടുത്തില്ല ആ കാരണം ഇവര്ക്ക് ഇതുവരെ കൊടുക്കാഞ കാര്യം തന്നെ ഒന്നാംന്തി വരേ ഉണ്ട് പിന്നെന്ന് വെച്ചാല് ഏ ഇവന് എല്ല് സ് തി സി ന്റെ സർട്ടിഫിക്കറ്റ് ഇത് വരെ കിട്ടിയില്ല. നാലാംക്ലസ് പരീക്ഷ എഴുതിതാ ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് എല്ലാ വർഷവും എല്ലാ ദിവസങ്ങൾല് മാസത്തിലൊരിക്കെ വട്ടത്തിന്ന് ചോദിക്കന്നുണ്ട്. നമ്മക്ക് ഫുള്ളേ എ പ്ലസ് ഉണ്ട് അയിന്റെ ആവശ്യം ഇല്ലെന്നല്ല അങ്ങനെയല്ല നമ്മക്കുപ്പവര് പഠിച്ച് കിട്ടിയ സ ട്ടിഫിക്കറ്റിന് ബോണസ് പോയിന്റുണ്ട് പിന്നെ എല്ലാർക്കും ഒരേ മാർ പോലെ വരുവാണങ്കി എൻ എസ് എസ് എല്ലം എല്ലം എ എന് എം എസ് എസ് എല് എസ് സ് ഇങ്ങനെയൊക്കെയുള്ള ഇതിന് മാർക്ക് കിട്ടിയവർക്ക് നെത് അവ അത് ഒള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പം ആ അത് വെച്ച് കിട്ടാം അപ്പൊ ഞാൻ വിചാരിച്ച് അതൂടെ കിട്ട് അപ്പ എന്തായാലും ഇന്ന് കിട്ടിയത് പാവം ഞാൻ എന്നും ടീച്ചറെ വിളിക്ക്ന്ന്ണ്ടായിരുന്നു ടീ അവിടു ത്തെ ഹെഡ് മാസ്റ്റർ ഏ വെ ഹെഡ് മിസ്ട്രസ്സ് എന്നും വീ ഡി ഓഫീസി പോയി അത് അന്വേഷിക്ക്ന്ന്ണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല. ആ എടക്ക് ശേഷവേ ഏ ആ ഓരോന്നിനും രണ്ടോ, അഞ്ചോ അങ്ങനെ ക്ക്യാ ഓരോന്നിനനുസരിച്ച് പിന്നെ നമ്മടെ പഞ്ചായത്ത് അങ്ങനെക്കെയുണ്ട് ലോ
അതുണ്ട് അതുണ്ട് അല്ലെ ഇതിനെ ഈ എൽ എസ് എസ്സിന് എത്ര ഉണ്ടന്ന് നോക്കിയോ
അതിനെക്കെ മൂന്നോ, രണ്ടോ, ഒക്കെ ഉള്ളൂ എന്നാലും ആവട്ടെ പിന്നെ അവർക്ക് മാത്രല്ല ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയി ച്ചവർക്ക് എ അതായത് ഇപ്പൊ പത് ത്ത് പേർക്ക് നൂറ് മാർക്ക് അതായത് ഫുൾ എ പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുൻഗണന ഈ എൽ എസ് എസ് എൻ എം എം എസ്സിൽ വിജയിയവർക്കാണ് മനസ്സിൽ ആയോ ഒരു സ്കൂളിൽ ഇപ്പൊ പത്തു ഇത് ഉണ്ടെന്ന് പത്ത് എ പേർക്ക് കൊടുക്കാ ബാല ഇതുണ്ടെന്നുണ്ടെങ്കിൽ മുൻഗണനാക്രമം വരുന്നത് ഈ രണ്ട് വിജയിച്ചവർക്ക് അങ്ങനെ നോക്കും അങ്ങനെയ കൂടാ നോക്കുന്നതിപ്പം
സ്കൂള് സെലക്ട് ചെയ്തിരുന്നേ
ഞങ്ങള് ബോയ്സ് വെക്കാന്ന് വിചാരിച്ചു ആഹ് അതാ നമുക്ക് അതേ ഉള്ളൂ ബു ബസ് സൗകര്യം വേറെ ഒന്നും ബസ് സൗകര്യം ഇല്ല കേട്ടോ
പുയപള്ളില്ലേ സാനം
പുയ്യപ്പള്ളി ഇല്ല പ്ലസ് ടു ഇല്ല
അവടെ പത്തുവരെയുള്ളോ
അത് പത്ത് തേ ഉള്ളൂ അതോണ്ടല്ലേ
അപ്പൊ നിങ്ങൾ ഇത് മാത്രം വെച്ച് എങ്ങനാ ഈ ഒരു സ്കൂളിൽ മാത്രം വിളിച്ചാൽ എങ്ങനാ
നമ്മള് അവിടെ വെക്കുന്നുണ്ട് പിന്നെ സെന്റ് ഗ്രിഗോറിയസ് വെക്കുന്നുണ്ട് കൊട്ടാരക്കര നമുക്ക് കൊട്ടാരക്കരക്കെ ഉള്ളൂ ബസ് സൗകര്യം പ്രൈവറ്റ് ബസ്സായാലും ട്രാൻസ്പോർട്ട് ബസ്സായാലും അഞ്ചിന് ചെയിൻ സർവീസ് ണെ
ഉം അപ്പൊ നിങ്ങൾ അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങള നിങ്ങള കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് നിങ്ങടെ നാട്ടില്
പക്ഷെ അവിടുന്ന് കേ ഇങ്ങനെ പറയുന്ന കേക്കുന്നുണ്ട് പക്ഷെ സംസാരി ക്കുമ്പോ നമുക്ക് ക്കെ കൊറയുന്നുണ്ട് ണ്ട് കേട്ടോ
അ റേഞ്ച് ഇവിടെ റേഞ്ച് ഇല്ലായിരിക്കും സംഭവം
അറിയത്തില്ല എന്താലും നല്ല റെഡിയേഷൻ വര്ന്നുണ്ട്
വരുന്ന കാര്യം ഇതായിരിക്കും റേഞ്ചിന്റെ വ്യത്യാസായിരിക്കും
ആ അപ്പം നമ്മള് വിചാരിച്ചു ആദ്യം കൊട്ടാരക്കര ബോയ്സ് വെക്കാം ആ പിന്നെ അത് കഴിഞ്ഞിട്ട് മ് സെൻറ്റിൽ കൊറിയസ് വെക്കാം പിന്നെ കൊട്ടറെയും ചാത്തന്നൂർ എൻ എസ് എസ് ജി എച്ച് എസും വെക്കാന്ന് വിചാരിച്ചു.
അവിടോട്ടൊക്കെ ബെസുണ്ടോ?
അവിടത്തൊക്കെ ന്നേ പുയ്യപ്പള്ളി ചെന്നിട്ട് പിന്നോ കൊട്ടാ അ് കൊട്ടറയാണെങ്കി മിയ്യണ്ണൂർ എറങ്ങി പോയപ്പഴും ബെസ്സുണ്ട്. മിയ്യണ്ണൂർ ന്നങ്ങോട്ട് നടക്കണെന്നൊള്ളൂ കൊട്ടറയ് ആഹ് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടൊക്കെ പോയാ ട്യൂഷൻ പാടാണ്. എന്നാലും വേണ്ടില്ലാ. പിന്നെ ജി എച്ച് എസ് സും എൻ എസും സ് ആണെങ്കിലും ഇതേ പറഞ്ഞതു പോലെ തന്നാ ഭയങ്കര ബെസ് പാടാ നമ്മള് കുമ്മല്ലൂര് എറങ്ങണം ഓയിര്ന്ന് അല്ലേ പിന്നെ ഇത്തിക്കരെ എറങ്ങയിട്ട് അവട്ന്ന് തിരിച്ച് ഇങ്ങോട്ട് വെരണം ഭയങ്കര ബുദ്ധിമുട്ടാ നമക്ക് ആകെ ഒള്ളത് ആ അപ്പം നമക്ക് കൊട്ടാരക്കര ഉണ്ട് പിന്നെ ഓടനാവട്ടം എന്തോ ഒരെണം ഉണ്ടല്ലോ കേ കെയർ ജി എച്ചസോ ആാ അത് മൂന്നുവാ നമക്ക് അടുത്ത് യുള്ളത് അവൻ പറയ്ന്ന് മമ്മി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കുടെ വെച്ചാലോ എന്ന് ചോദിക്കുവാ അതാവുമ്പം ഒര് സബ്ജെക്ട് അധി അല്ലാതെ പഠിക്കല്ലോ വേറെ
അത് പഠിക്കാം പിന്നീട് ചെല സമയ സ്ഥങ്ങളില് അതിന് ജോലിക്ക് സാധ്യതയെക്കെ ഉണ്ട് വൊേഷണൽ ഹയർ സെക്കൻറി പഠി
ആാ അപ്പം എന്തായാലും ഇവടെയും വെച്ചട്ടാ അവടെയും കൂടെ വെക്ക്യാ എന്ന് പറയാ ഞാൻ പറഞ്ഞു മോനേ പകൽക്കുറിയിൽ വെക്ക വെക്യാ നമക്ക് അവടുന്ന് ബെസ് സൗക്യയെണ്ട് എപ്പോഴും പശെ വേറൊരു ജില്ലയിലേക്ക്കുടെ കൊടുക്കണം അത് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും നമക്ക് ഇവിടന്ന് ബെസ് സൗകര്യയെണ്ട് പശെ അവന് അങ്ങോട്ട് പോകൻ താല്പര്യയില്ല ഒട്ടും താല്പര്യയില്ല അപ്പം നമ്മള് അവർക്ക് താല്പര്യം ഇല്ലാത്തെടത്ത് വെച്ചിട്ട് കാര്യയില്ലല്ലോ ഉം ഒട്ടും താല്പര്യം ഇല്ല അപ്പം പിന്നെ നമ്മള് ഞാൻലിചാരിച്ച് അവടെ വെ വെക്കണ്ട എന്തായാലും ഇപ്പം തൽക്കാലം ഇവടെ വെക്ക അപ്പം നാളെ അവധിയാ ഇനി മറ്റന്നാ പോയി കൊടുക്കാന്ന് വിചാരിച്ചു
നാളെയം മറ്റന്നാളും അവധിയാ
മറ്റന്നാന്നാളും അവധിയാണോ
ആണോ അയ്യോ അന്നാ ഇന്ന് വൈകിട്ട് പോയി കൊടുത്താ മതി സാരല്ലാ ഒന്നാം തീയതി അവരെയെണ്ട് മൂന്നാം തീയതി അവരെണ്ടയെണ്ട്
ആാ ഓക്കെ ഉം അപ്പം ഇതാണതിൻ്റെ അതെ നാളെ മറ്റാന്നാളും മൊത്തത്തി ഒള്ളേ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെകെ അവധി കൊടുത്തേക്ക്യുവാ
നമുക്ക് ഈ വേറെ മുൻഗ വേറെ ഒന്നിലും പരിഗണനയില്ലല്ലോ. ക്രിസ്ത്യൻ ഇതായോണ്ട് ഒന്നും ഒരിതൂല്ല. പിന്നെ അവൻ എൻ സി സി ഇല്ല എസ് പി സി ഇല്ല ങ്ങനൊന്നിലുല്ല അപ്പൊ അവൻ ആകെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ എൻ എം എം എസ് സ്കോളർഷിപ്പുണ്ട് എൽ എസ് എസ് ഒണ്ട് പിന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതൊക്കെ വെച്ചൽ അതേ ഉള്ളൂ അല്ലാതെ വേറെ മുഗണനയ ഒന്നും ഇല്ല കൊട്ടാരക്കര കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നന്നന്ന് വിചാരിച്ചിരിക്കുന്നു
കൊട്ടാരക്കാരെൽ രണ്ട് ബാച്ചുണ്ടായിരുന്നു. ഒന്ന് കമ്പ്യൂട്ടർ സയൻസോണ്ട് ഒന്ന് സയ ബയോസയൻസുണ്ട്.
മൂന്നൊണ്ട് മൂണൊണ്ട്. വേറെ ഒന്നൂടൊണ്ട് ഇയ്യോ ഏ സയൻസ് തന്നെ ഞാനത് നോ ക്കീട്ട് പിന്നെ പറയാം. മൂന്നൊണ്ട് അപ്പ അത് മൂന്നുവങ്ങ് വെ ക്കാന്ന് വിചാരിച്ച് പിന്നെ അല്ലെങ്കി ചേഞ്ച് ചെയ്യണെങ്കിൽ ചേഞ്ച് ചെയ്യാലോ. ആ അല്ലെങ്കിലും അവൻകിട്ട അവൻ അങ്ങനെ പ്ര പ്രത്യേകിച്ചു വൈകിട്ടൊന്നുമില്ല അവൻ പറ മമ്മി ഏതായാലും നമ്മൾ പഠിച്ചേ പറ്റൂ കിട്ടുന്ന ഏതാന്ന് വെച്ചാ പോകാന്നുള്ളതാ ബസ് സൗകര്യമല്ലേ നമ്മള് നോക്കണ്ടന്നത് കുഞ്ഞിന് പോയി വരാന്.
കമ്പ്യൂട്ടർ സയൻസ് കിട്ടുവായിരുന്നേ കുറച്ചുടെ ബെട്രാന്ന്‌ തോന്നൂ. ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ്.
വെക്കുന്നുണ്ട് നമ്മള് ബയോളജി സയൻസും ബയോളജി മാക്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസും വെക്കുന്നുണ്ട്.
നോക്ക്യേ
പിന്നെന്തോണ്ട് വേറെ?
ആയെന്തു അങ്ങനെ വരുമ്പോ മറ്റേ ആവും ഇല്ലില്ല ഇല്ല ഇല്ല പെങ്ങടെ പെങ്ങടെ മോൾ പ്ലസ്
റിസൾട്ട് വന്ന് ആ കൺഗ്രാജുലേഷൻസ്.
ഏതാണ്ട് പത് പന്ത്രണ്ട് മാർക്കാണ്ട് പോയി മൊത്തത്തിൽ
ആ ആ അപ്പൊ ഓക്കെ എന്നാ ഞാൻ പിന്നെ വിളിക്കാം.